ആഹ്. എന്തായി? ചോറൊക്കായോ?
ഏഹ് രാവിൽത്തെ പണിയൊക്കെ കയ്ഞ്ഞ് ഏകദേശം.
അതെ ആഹ് ആഹ് ഉം കഴിഞ്ഞ്. ഉം ഞാന് കുട്ട്യള് പോവുമ്പത്ത്ന്. വേഗൊക്കെല്ലതും ആക്കി. ഇനിയിപ്പതാ കുളിക്കാണ്ട്. ഉം അപ്പൊ കൊർച്ച് സെപ്റ്റംബർ അഞ്ചാന്തി.
സെപ്റ്റെംബർലോ?
ആഹ്. ത്പ്പൊ ജൂ ജൂലൈയല്ലേ. ഞ്ഞി ഓഗസ്റ്റ് രണ്ടു മാസം ഇണ്ടെ. ആഹ് ഏയ് ജൂലൈയല്ല ഓഗസ്റ്റിലാ മോൻ വരാ. ഓഗസ്റ്റ് ലാസ്റ്റ് ആന്ന്. ചെൽപ്പൊ ല ആയിത്തൊട്ങ്ങ്യ.
ഇല്ല അത് പറിയാൻ പറ്റൂല. ഫസ്റ്റ് ആയതോണ്ടെ. അങ്ങണ്ടും ആവും ഇങ്ങണ്ടും ആവും. ആഹ് ഓഗസ്റ്റ് പ ഓഗസ്റ്റ്. ഒര് നട്ക്കെ പ്രതീക്ഷിക്ക.
അതെ അതെ ഓഗ്സ്റ്റ് ആഹ്. ഓഗസ്റ്റട്ക്കല്. അങ്ങട് പോവൂല്ല. എന്തായാലുംപ്പ ഓഗസ്റ്റ് ലാസ്റ്റാ മോൻ വെര്ണെ. ആഹ് മോൻ വരും.
അല്ല മോന് വന്നാ പിന്നെൺ കൊണ്ട്രോ?
എവ്ട്ക്ക്?
ഓളാ
ആഹ് മോളല്ലേ. ആഹ് ഓളെ കൊണ്ടെര്ണം ആ ആഹ് കൊണ്ട്രും കൊണ്ട്രും ബട്ന്നാ പ്രസവത്ത്നൊക്കെ പോവ്വാ. വടെ ഒക്കെ ബട്ന്നൊക്കെൺ പോണെ. പ്പാക്ക് കടേണെയ്.
പിന്നെ ഏട്ടത്തി അനിയത്തി ഒന്നുല്ല ഒരാങ്ങളള്ളത് പൊർത്താണ്. ആരുല്ല വളൊറ്റക്കൊള്ളു. ആഹ് വെട്ത്തെന്നെ അ കെട്ത്തം അവിടേണ് അടെ ആളെക്കാക്കീണ്ട് നാപ്പത്തഞ്ചാണാ
അതെ വീട്ടിലാണ് പ്രസവ പ്രസവിച്ചെട്ക്ക്ണ്? തന്നെ.
ഞങ്ങൾ വേറെ സ്ഥല. നോക്കി അപ്പൊ അവിടെന്നും ഒരു സുഖം ഇല്ലം മരുന്നും കാര്യൊന്നും അങ്ങന വല്ലാണ്ട് കൊടുക്ക. പിക്കൽ ഉഷാറാണ്
കുളിപ്പിക്കൽ ഉഷാറാണ് ഭക്ഷണം ഭക്ഷണം എടക്കിടക്ക് ഇങ്ങനെ കൊറച്ച് കൊറച്ച് കൊടുക്കും ഓവർ തടി.
കുഞ്ഞി അങ്ങനെ ആ കൊഴ കൊഴ ആ കൊഴപ്പ. ആഹ് അതന്നെ
നിക്ണ ആൾക്കാർക്ക് ചെലവ്ണ്ട് നിക്ണ ആൾക്കാർക്ക് ഒരാൾക് ചെലവ്ട്ടും
ച ചികിത്സുണ്ട് അവർക്ക് ഉഴിച്ചലൊക്കെ ഉണ്ട് അവർക്ക് ആഹ് അതൊക്കെണ്ട് ആഹ് അപ്പൊ നോക്കി നോക്കുമ്പോരാ എ എന്തായാലും നമുക്ക് എന്തായും നല്ല പോലെ നോക്കാന ആളപ്പാം നമക്ക് വീട്ടിലാക്കാ നല്ലത
പക്ഷെ സമാധാനത്തിനാണെങ്കിൽ നമ്മള് ഇത് വേണം
അതെ. പിന്നെ ആ എല്ലന്നും ആ പൊറത്താക്കിയാലും ഞാൻ പോയി നിക്കണം
ആഹ് ടെ ആക്കിയാൽ നിങ്ങൾ നിക്കക്കണം മറ്റേ പരയില ആകുമ്പോ അവര് പാർപ്പരത്തി
അതെ ആക്കി കൊടുത്ത അതെന്നാ ആ പാലക്കാടില അങ്ങനെ സ്വഭാവം കൊഴപ്പൊന്നുംല്ലാരുന്നേ അവറിയണ തന്നെയാണ് ആ പിന്നെ അവള മ്മാക്ക്ഷുഗർ ആ ഷുറക്ക കാര ഉറപ്പൊഴിക്കാന ബുദ്ധമട്ട് ഹോസ്പിറ്റല പത്തന്നെ ഹോസ്പറ്റല വ വരും വര
പക്ഷെ അതിന് അതിന് ഷുഗർല്ല അപ്പ ചെറുപ്പക്കാര് വരെ ഷുഗർള്ളോലാ
ആഹ് അതന്നെ ആഹ് ഉർപ്പ അതന്നെ അപ്പൊ ആഹ് കാരണംപ്പോ പറയാള നോക്കള എപ്പഴയാ ഞാ നി അങ്ങനെ പറഞ്ഞക്കഞ്ഞോട്ട് ഞാൻ നോക്കി അപ്പൊ അത് നിങ്ങള് അങ്ങനെ പറയ അതിന് ടെൻഷന ആവില്ല അറിഞ്ഞാല് കുട്ടിക്ക് ആഹ് അവള് ഒപ്പോ വണിച്ച
പേര്രണം നിങ്ങള അടുത്തക്ക് വരണം എന്നുള്ള താൽ
ആഹ് അതന്നെ അപ്പൊ ഇന്ന് ആഹ് ഇന്ന് മോൻ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞ എടാ എന്താ പറയുന്ന ഓള് എന്നട്ട് വരണം എന്ന പറണ്ട ആ എന്നട്ട് വരാ പത്തീസം നിക്കണം പറഞ്ഞപ്പൊ പരീക്ഷയാണ് ഡിഗ്രീ ഡ ല ആഹ് ലാസ്റ്റിയറണ്
ന്നാ പറഞ്ഞളി
അത് ഞാൻ പറഞ്ഞിണ്ട് പക്ഷെ പഠിക്കക്കെ ചെയ്യോ ആഹ് അതന്നെ ഇനിപ്പോ ലാസ്റ്റ്ർ ലാസ്റ്റ് ഇയർന്തേ ഇനിയിപ്പോ ഡിഗ്രി ലാസ്റ്റ് ഇയർ അപ്പ ഇഞ്ഞിപ്പോ
ക്ഷെ പൊറക്ക വെച്ചി വല്ലാതെ അമിതമായിട്ടൊക്കെ പഠിച്ച കുട്ടികൾ ആക വയറ്റുള്ള കുട്ടിക്കും കേടാണ്
ആഹ് പകല ഇരിന്നിട്ടും കെട നീട്ടും കിഞ്ഞ് പഠിച്ചിട്ട ഒരെ ഇത്ത ഇരിക്ക എന്നൊക്ക പറഞ്ഞടുത്തുണ്ട് ഞാന്
ആഹ് ഒരേ ഇരുത്തെരിക്കേണ്ടന്നൊക്കെ പറഞ്ഞെടുത്തോണ്ട് ഇടങ്ങാറാവും
നമുക്കെന്താലും ഈ കൂട്ടുകടുംബം ഉള്ള കാര്യാ എല്ലാതും അറിയാൻെയലോ ഏത്തിയലോ എളപ്പ മുത്തപ്പാക്കൊ ഇതിനെ എളാപ്പാല മുത്തപ്പലൊക്കെണ്ടോ വലിയഓരോ അങ്ങനെ എന്തെങ്കലും ആവശ്യമക്കൊക്കെ വരും ഇടങ്ങനെ ഒരു ഒപ്പംങ്ങന ഇന്ന് തനംമ്പാതി അങ്ങനെതൊന്നുമ ഇല്ല കൂടൊന്നും ഇല്ല അപ്പൊ അങ്ങനെ ഇൻക്കൊരൊറ്റപ്പെട്ട പോലെണേ
ഇതിന് അറിണ്ടാവൂല്ല എട്ടത്തിയേലും അഞ്ചത്തിയേളും ഉണ്ടെങ്കി തന്നെ കൊറെ നമ്മള് അങ്ങട്ടും ഇങ്ങട്ടും തമാശി ചിറിം കളിയും വർത്താനും എല്ലാര്തും ഞമ്മക്ക് അറിയാല്ലോ
അയിന് അയിന്റെ ഞാ മക്കള് എന്തിഷ്ട്ടാ എന്റെ മക്കള് പോകണ്ടാറിയും ഹ്മ്മ് മക്കളെ വല്ല്യഷ്ടാ ചെല സ്ഥലത്തൊക്കേ നാ നാത്തൂമാരെ കണ്ടൂടല്ലോ വ ഇപ്പ വന്ന മക്കൾക്കൊന്നും
ഹ്മ്മ് തന്നെ ചെലോർക്ക് അത് ഇതാണ് ഭയങ്കര ഇതാണേ ഓല ഓൽക്കാകെ സമാധാനണ്ടാവും
ആഹ് അതന്നെ അതന്നെ ആഹ്
ഏട്ടത്തിയേളും അഞ്ചത്തിയേളും ഇല്ല ചെലോൽക്ക് ഒറ്റ ചൂരായിട്ട് വളന്നവർക്ക് ആകെദേഷ്യാവും.
ഇതിനങ്ങനല്ലട്ടോ ഇതിനെല്ലാരും വേണം പിന്നെ അയിന്റെ ഇന്റെ ഇപ്പ അഞ്ചത്തിടെ മക്കളൊക്കെ വന്നാലപ്പ ഇവളെ വയസുള്ള മക്കളാ ഒക്കെ ഒപ്പ അഞ്ചത്തിന്റെ മക്കളും ഇവളൊക്കൊപ്പം പടിച്ചാണേ അപ്പം ഡ്രസ്സങ്ങട്ടും ഇങ്ങട്ടും കൊട്‌ കൊടുക്കി മാറ്റമാരില്ലെതും എന്താണെങ്കിലും അങ്ങട്ടും ഇങ്ങട്ടൊക്കെ കൊടുക്കിം വന്ന്ണ്ടെങ്കി റൂമൊക്കെ ഫ്രീ ആയിട്ടൊട്‌ക്കും മ ക്കൾക്ക്. അവള് പോകുമ്പളും പറിം ഇമ്മാ അലമാറന്റെ ചാവി അവിടെ വെച്ചീണ്ട് മാറ്റാനിടാൻ ഡ്രസ്സൊടുക്കണട്ടോ എന്നൊക്കെ അവള് ഇങ്ങട്ട് പറിം. ആഹ് ഇനിയിപ്പ ഇവള് നിക്കാൻ പോയിണ്ടാവൂട്ടാ ഒരു മാസം പറഞ്ഞിട്ടാ പോവാ ഇവട്‌ന്ന്. ചെലപ്പം പത്ത് ദിവസം പറഞ്ഞിട്ട്. അപ്പൊ അൻജത്തി കുട്ടിയളും വന്ന്ട്ട്ണ്ടെങ്കില് പറിം ഓള് അപ്പ ഈ ആഹ് അതെ. അപ്പ ഇന്റെ മക്കള് പറിം ഈ പെണ്ണിന് എന്ത് കേടാ ഇത് എന്തിനാ ഇങ്ങനെ വര് ണേ ഇതിന് അവിടെ നിന്നൂടെ ഇവിടെ വന്നിട്ട് പണിയെടുക്കാൻ വാണ്ടിട്ട് വരു. ഇവിടെ വെഞ്ഞാല് പണി എല്ലാരും വന്നാ പണിയല്ലേ അപ്പൊ ഓള് പറിം അത് രസല്ലാ പറിം അവൾക്കതൊക്കെ ഇഷ്ട്ടാ
ഹ്മ്മ് ചെലോൽക്കൊക്കെ ഭയങ്കര ഇഷ്ടാണ്. ചെലോലയിനിപ്പോ ഭയങ്കര അങ്ങൻത്തെ ചിന്ത ഇണ്ടാവും. മാപ്പളാര് മാത്രം മതി. മാപ്പളളാരെ കുടുംമ്പക്കാര് മണ്ടാ
അങ്ങനെ ഇണ്ട്ട്ട ഇഷ്ടം പോലെ എൻ്റെ കുടുംബത്തില് തന്നെ ഇഷ്ടം പോലെ ഇണ്ട്.
ഇള്ളോലെ നല്ലെ നല്ലതിനെ കിട്ടട്ടേ എല്ലാവർക്കും.
ആഹ് എല്ലാരുപ്പം അതന്നെ പടച്ചോനേ ഞാൻ എല്ലാർക്കും ദുആറിക്കാ റബ്ബേ എല്ലാർക്കും നല്ലേ കിട്ടട്ടെ എന്താച്ചാ ഞമ്മ ക്കാകെ ഒ ഒന്നല്ലൊള്ളൂ.
ഞാൻ എപ്പളും ദുആരിക്ക്ണാ കാര്യാ കാരണം നമ്മക്കെന്തെങ്കിലും സംഭവിച്ചാല് നമ്മളെ തറവാ നമ്മളെ മക്കളെ നമ്മളെ നമ്മളെ മാപ്പളാരെ കുടുംമ്പത്ത്ക്ക് ആര് കയറി വരുമ്പളും ഒരു മാപ്പ
അതെ ആഹ്. ആഹ്. അതന്നെ അതന്നെ. ഇതിപ്പതൊന്നല്ല നല്ല സ്വഭാവാ എല്ലാർക്കും നല്ല ഇഷ്ടാ അവളെ എല്ലാർക്കും ഇഷ്ടാ ഇൻ്റെ ആങ്ങളർക്കും ഒക്കെ ഇഷ്ടാ എല്ലേല്ക്കും നടക്കേ
അല്ലേ
ആഹ് അതന്നെ അതന്നെ. എല്ലാർക്കും എല്ലേർക്കും നടക്കോള്. ഏഹ് ഹ്മ്മ് അങ്ങനൊന്ന് കിട്ടയാ നന്നായി പടച്ചോനെ അതന്നെ. ആഹ് അത്ണ്ട് ഇഷ്ടം പോലെണ്ട്. വേറെ രണ്ട് കണ്ണൊണ്ട് കാണാ, മാപ്പളാൾക്കാര് വേറെ ഓളെ ആൾക്കാര് വേറെ അങ്ങനെ കാണര്ത്. ഇത് അതൊന്നൂല്ല ഇതിനൊക്കെ എല്ലാരും ഒന്നാ
എല്ലാം ഒരേപോലാവുമ്പോ സമാധാനാണ്. നിന്ന് പോരും. നമ്മളെ ഇഷ്ടപ്പെടുമ്പോത്തന്നെ നമ്മളെ കുടുംബക്കാർക്കും ഓളെ ഇഷ്ടപ്പെടും.
ഇനിയിപ്പോ ഒന്നൊന്നല്ല ഡ്രസ്സ് എന്നല്ല എല്ലാം അവള്ക്ക് എന്ത്‌ണ്ടോ അതൊക്കെ എല്ലാർക്കും വിതരണാ ഞാൻ പറിം ഇജ് ഇങ്ങനൊന്ന് അയച്ചിട്ട് കൊടുക്കല്ലേ പറി ഞാന് വല്ലാടെ
ആഹ് അപ്പൊ നിങ്ങക്ക് സമാധാനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും പെട്ടെന്ന് എന്തേലും ഇതായ മക്കളെ ഓര് തമ്മില് ഐക്യണ്ടാവും. ഓലല്ലെ സ്നേഹത്തിലാവും. ആങ്ങളീം പെങ്ങമാരുള്ള ബന്ധം തീരൂല്ല.
അതെ ഇന്റെപ്പ എവ എവ്ടെക്കെങ്കിലും പോവാണെങ്കി ഇന്റെ അഞ്ചത്തിന്റോടെ കൊണ്ടാക്കും അവ്ടെ നിക്കത് അവടിം പോയാ അവടെ നി ആങ്ങളാരോടെ പോയാ ആങ്ങളാമാരോടെ പോയി നി ക്കും. അങ്ങനെ അവൾക്കുല്ലട്ടോ കൊഴപ്പല്ല ഇനിയിപ്പ അപ്പർ ത്ത് പോവൂല ഇപ്പറത്ത് പോവൂല്ല. എല്ലാടത്തും അയ്ന് പോണം. അതിന് അങ്ങനെ
ആഹ്.
അതുകൊണ്ട് ഒരു കുഴപ്പം ഇല്ല. ഇനിയിപ്പോ ആഹ് ഇനിയിപ്പോ ഇന്നപ്പോ പേരക്കുട്ടി സ്കൂളി പോവാൻ ഭയങ്കര കരച്ചലാ. ഉം പേരക്കുട്ടിള്ളപ്പോ കര ച്ച് പറഞ്ഞു ഞാൻ ഇന്ന് പറഞ്ഞു നോക്കുമ്പോ പേരക്കുട്ടി സ്കൂളി പോകുമ്പഴേ ഭയങ്കര കരച്ചിലാ അള്ളാ എന്താ കരച്ചില് വെച്ചിട്ട്. ഇന്ന് ഇപ്പംവന്ന് ഇപ്പം മാമനെ വിളിക്കല്. ക്കാൻ പോണെ പറഞ്ഞപ്പം ആഹ്.
എയിം
ആഹ് അപ്പൊ ഒരാഴ്ച രണ്ടാഴ്ച ആയപ്പോ സ്കൂള് തുറന്നിട്ടിപ്പോ. ഒരു മാസ ആയ. പന്ത്രണ്ടാം തിയതിയാ തുറന്നത്. ആഹ് ഒരു മാസം ആവണ്. ബാലവാടി പോയില്ലേ കുട്ടി. ബാലവാടി പോ ബാലവാടീ പോയിട്ട് മ മകളെ തട്ടി കൊണ്ടാക്കിയിട്ട് ഇങ്ങട് പോന്നു കു കുട്ടി ആകെ പേടിച്ചു. അവിടെ ആരുല്ലല്ലോ. അവൾക്ക് പരിചയമുള്ള ആരുല്ലല്ലോ. കുറച്ചു നേരം നിക്കണ്ടേ ഉച്ചവരെ.
ആഹ് അവിടെ നാണ്ട് ദിവസം കൊറച്ചൊക്കെ നിന്ന് നിന്നിട്ട് ഓളെ കൂടൊന്നു ന്ന് ഇരുത്തീട്ട് ഇറങ്ങണോം.
ആഹ് തയങ്ങണ അത് ഇത് ഫോൺ കുടതാക്കിയിട്ട് കുട്ടി കുട്ടി ആകെ പേടിച്ച് കുട്ടിക്ക് പനി വന്ന് എന്തൊക്കെ വന്ന് കുട്ടിക്ക് ഞാൻ പിന്നെ ആഹ് അവിടെ ഇവിടെക്കെ പോയി ഡോക്ടറെ കാണിച്ചിട്ട് ഒന്നും മാറണ്ട് പിന്നെ ആഹ് പിന്നെ ഞാൻ പറഞ്ഞു ജ് എന്ത് പണിയ കാട്ടിവെച്ചു ആഹ്എന്നിട്ട് ഇപ്പോ സ്കൂൾക്ക് ഇന്നലെ പല്ലുവേദന ആയിട്ട് ഇന്നലെ പോയിട്ടില്ല ഇന്ന് പോയിട്ടുണ്ട് ഇപ്പൊ വലിയ കുഴപ്പം ഇല്ല ഇന്നലെ പുതിയ പോയി ഡ്രസ്സൊക്കെ എടുത്തു ഇന്ന് കളർ ഡ്രസ്സ്‌ അല്ലെ അത് ഒക്കെ ഇട്ടിട്ട് കണ്ണും പിരികം ഒക്കെ എഴുതി കൊടുത്തിട്ട് പോയിട്ടുണ്ട് ഇന്ന് മഞ്ഞ കിളിയായിട്ട് പോയിട്ടുണ്ട് ഇന്ന് പോവുമ്പോൾ റ്റാറ്റാ കാണിക്ക ത് കണ്ടപ്പോ ഡ്രൈവർ പറയും ന്നാ ഇന്ന് ചിരി ച്ചിട്ട് വരണ്ടില്ലേ എന്ന്
ആഹ് സുന്ദരി അവാൻ ഇഷ്ടാവൂലെ സുന്ദരി ആയിട്ട് പോണത്
ആഹ് എപ്പോഴും പ്രിൻസസ് ആവണം പ്രിൻസസിന്റെ ചെരുപ്പ് പ്രിൻസസിന്റെ കിരീടം അതൊക്കെന്നെ ഇപ്പ വേണ്ടുള്ളൂ രാജകുമാരി നടക്ക ആഹ് അതന്നെ ഞാൻപോവുമ്പോൾ ഇറങ്ങുമ്പോൾ കൊറച്ച് ലിപ് ബാം ഒക്കെ ഇട്ടുകൊടുത്തു അതിട്ടു പോയ്ക്കട്ടാ ഞാൻ അമ്മ മാർക്ക്‌ ക്ക് എ ങ്ങനെ പറയാതെ പൊന്നേ മകൾ ചിത്തപറയൂണ്ട് ഉമ്മ അതു ഇതൊക്കെ ശീലക്കണ്ട ഞാൻ അറിയാതെ പോട്ടെന്ന് പിന്നെ നമ്മുക്ക് മാറ്റപ്പെആഹ് അല്ല ഒന്ന് തൊട്ടുള്ളോ ആഹ് ഒന്ന് തൊട്ട്
പക്ഷെ അത് ഇപ്പൊ തൊടലാണ് കൊറച്ച് കഴിഞ്ഞാൽ തേക്കലാണ്
കുറച്ച് തേക്കല്ലാ ശരിയന്ന പറഞ്ഞത് ഞാൻ ഇപ്പൊ എല്ലാ മക്കളും അതുതന്നെ ഏഹ് ആഹ് ചെറുചോരു ആഹ് നമ്മള് പറ
ഞങ്ങളോ ആക്കില്ല ഞങ്ങ അങ്ങാര ഇപ്പെല്ലാർക്കുംണ്ടാ പഠിപ്പ് ലിപ്സ്റ്റിക്കും കണ്ണിക്കണ്ടതൊക്കെ തേക്കല്
ആഹ് ഇപ്പൊ എന്താ ഇപ്പൊ എന്റെ അനുജെത്തീടെ മക്കളോ ഏട്ടത്തീടെ മക്കളോ ഏഹ് അനുജത്തീടെ മക്കളോ ആങ്ങളേടെ മക്കളോ ക്ക എന്താ വെച്ചിട്ടാ എന്ത് വില കൂടിയ സാധനങ്ങള് വാങ്ങാ വെച്ചിട്ടാ ചെറുതൊന്നുവല്ല മേടിക്കാ പിന്നെ ആയി എത്ര പൈസ കിട്ടാ അതിന് ഇപ്പൊ അവരെ പൈസ മൊത്തം തിന്നാനല്ല കുടിക്കാനല്ല ഇതിനാ ഡ്രസ്സ്‌
ആഹ് അതന്നെ അതാണ് ശരിന്നെ നമ്മള് കണ്ണി കാണുന്ന തിന്ന വഴറ്റിക്ക്‌ പോവാണേ
അത് അതെന്നെ ആഹ് പിന്നെന്താ ഇതൊക്കെ പെയിന്റാണെ
പിന്നെ പലേത് മായം ചേർത്തൊക്കെ ഉണ്ടല്ലോ ഒക്കെ ക്യാൻസർ രോഗം വ മ്പള നമ്മള് ചിന്തിക്കാറ്
അതന്നെ അതന്നെ അപ്പൊന്ന് എന്റെ മോൻ വിളിച്ചപ്പോ പറയാ എനക്ക് ഐലീനറ് കൊണ്ട് വരണം ലിപ് ബാം കൊണ്ടരാണം മാമ വരുമ്പോ ആ രാന് ഒന്ന് മാമിക്കും ഒന്ന് മാങ്ങാ നിക്ക അവളിപ്പോ ഒന്നും ടും അപ്പൊ വിശേഷം ഇല്ലല്ലോ ഇല്ല ഏ ഇല്ലല്ല ഓള് വിശേഷായിന്റേശം ഒന്നുല്ല
ആഹ് കുട്ടിക്ക് വായറ്റില്ള്ള കുട്ടികൾക്ക് കേടാന്നറിം
അല്ലെങ്കി അതൊന്നും വല്ലാതെത് ചെയ്യില്ല ലയ്റ്റായിട്ട് ആദ്യത്തെ ഒന്ന് തൊട്ട് ഇവിടെവന്ന ശേഷംപിന്നിം ഇജ്ജ് ലൈറ്റ് ആയിട്ടിട്ടോ അല്ലാണ്ടപ്പന്താ ലൈറ്റാആയിട്ടിട്ടോറിം അപ്പൊന്റെ മ മക്കൾ മക്കൾ പറഞ്ഞു മൂത്തോള് ചെയ്യേല്ല മൂത്തോൾക്ക് ഇഷ്ടല്ലമേക്കപ്പ് ഒന്നും ഇഷ്ടല്ല ഇപ്പഅയിന് മാണ്ടിപ്പോ ഓള് ടീച്ചറാ അപ്പൊ അത്ര ഇല്ലോ ഇട്ടിട്ടു വരണംന്നുള്ളത്
ആഹ് ആഹ് ചേലോർക്കൊക്കെ ഭയങ്കര ഇഷ്ട ആ ഉള്ളവരെ ഇട്ട് ഇട്ടോണ്ട് പോവും പ്രോത്സാഹിപ്പിക്കും ന്നാലല്ലേ ഓൽക്ക് കിട്ടൊള്ളു ഓല് ഇവിടെ വന്നാലേ ഇടാൻ പറ്റുവൊള്ളൂ ഓൽക്ക്
അതെ അതെ ആഹ് ശരിയാണ്
അതാണല്ലോ അനക്ക് പഠിപ്പ് അൽമാറങ്ങട് തൊർന്നാണ്ടാവും ഒരു സംഖ്യന്റത് ഏതൊക്കെയാ മോഡല്ന്ന് ഓൽ ക്കെന്നറിയില്ല ഏതാണെന്നുള്ള ഇതിനൊക്കെ ഏതാണെന്ന് നമ്മക്കറിയില്ല
ആഹ് എന്തൊക്കെ കിട്ടാ ഒന്നും രണ്ടൊന്നല്ല നോട്ടിന് അഞ്ചെട്ടണ്ണണ്ടാവുല അത്‌ ആഹ് അയ്ക്കോട്ടെ അയ്ക്കോട്ടെ അയ്ക്കോട്ടെ ആഹ് ശരി